ഹലോ കേൾക്കുന്നുണ്ടോ?
ഹലോ
ഹലോ ആഹ് കേക്കുന്നില്ലയോ? ആഹ പറ കേക്ൻല്ലേ കേക് ഇല്ലേആഹ് ആ ക്ലിയർ ആണ് പറഞ്ഞോളൂ ഇവിടെ എന്തൊക്കെ വിശേഷം? ഭക്ഷ ബാ ഭക്ഷണ കൈച്ചിരിക്കാ
സ്പീക്കറാണ് ഇട്ടിരിക്കണ ഫോണ്
അല്ലല്ലോ സ്പീക്കർ അല്ലല്ലോ ഇട്ടക്കണെ എന്തെ ആഹ്എനിക്ക് ഇങ്ങട്ട് എക്കോ കേക്കണ്ടാരുന്നു അല്ലല്ല സ്പീക്കറ നല്ല എടുക്ക നോർമലന്നെയാണ് സൗണ്ട് കൊറക്കണോ?
ആഹ് എന്നന്ന നോക്കി ഒക്ക്
എ പിന്ന ആഹ് കൊറച്ചിട്ടണ്ട് ആ അപ്പൊ കേൾക്കുന്നുണ്ട് സൗണ്ട് കുറച്ചു
ആഹ് ആഹ് ഇല്ലല്ല എന്താപ്പ ഉം ഉച്ചർക്കൊന്നു ഇല്ലേ? ഓഹ് മഴന്നെ മഴ ഈ തുണികള ഒണങ്ങി കിട്ടാണ്ട ആകെ ദേഷ്യം വര്ണ്ണ്ട്
മഴക്കാലായ അങ്ങനെരു ബുദ്ധിമുട്ട് ട്ടാണ് വേനലായയാൽ പറയും വെയിൽ ചൂട്കൊണ്ട് സഹിക്കാൻ വെയ്യാന്ന് പറയും
ഓ ഈ വേശൊക്കെ
ആ അപ്പൊ മഴ പെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇനിയും ചൂടാനു പ ആഹ് ചൂട് അനുഭവിക്കേണ്ടി വരില്ലേ ഇപ്പ തന്നെ നമുക്ക് പവർ കട്ടൊക്കെ തുടങ്ങി വൈദ്യുതി ഇതായില്ലേപ്പ പവർക്കട്ടങ്ങൊക്കെ തുടങ്ങില്ലേ ഉം അപ്പം മഴ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി ഇവിടന്ന് അങ്ങോട്ടൊക്കെ നമ്മള് നല്ല ബുദ്ധിമുട്ടാവും ആ അതാ പറഞ്ഞതാ പ്പൊ മഴ നല്ലോണംന്ന പെയ്തോട്ടെ തുണി എങ്ങനെയ വെള്ളല്ലെങ്കിൽ നമ്മളെന്നേ ബുദ്ധിമുട്ടേണ്ടി വരും ആ അത്രയള്ള ഉം മഴ കിട്ടണ്ട സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഡാമിലൊന്നും വെള്ളേ ഇല്ലത്രെ വൈദ്യുതി ഉണ്ടാക്കണങ്കിൽ അപ്പൊ ആഹ് അപ്പൊ ആ ഇത്രെങ്കിലും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈദ്യുതി വേണെന്നുണ്ടെങ്കിൽ വെള്ളം വേണമല്ലോ അപ്പൊ ഡാമിലൊക്കെ വെള്ളം കുറവാണെന്നൊക്കെ അവര് പറയുന്നേ പിന്നെ ഉച്ചയ്ക്ക്െ ഫുഡ് ഭക്ഷണം
ഉച്ചക്ക് എന്താ സാമ്പാറണ്ട് ഉപ്പേരി ഉണ്ടായിരുന്നു മീനുണ്ട് ഇന്നലെ മീൻ വാങ്ങിയാരുന്നു അപ്പോം അത് വറുത്തു
എന്താ എന്താ മീൻ വാങ്ങിഛെ മീനൊക്കെ ഇപ്പ നല്ല വിലയാണല്ലോ
എന്തോ ഒരു അടവോ അങ്ങനെ എന്തോ പറഞ്ഞു ഒരു മീന് ഏട്ടൻ വാങ്ങി കൊണ്ടന്നതാ മീന്റെ പേര് അടവ് ഞാബറയ ഇപ്പ അടവും ലോണൊക്കെ ആയ
മീന്റെ പേരന്നെ ഭയങ്കര രസാണ് കേക്കാന ല്ലേ
അത് ഈ ഒരു മുള്ള മീൻ പോലെുള്ളരു മീനാണ് ഉമ് ആഹ് അങ്ങനെ ആൾക്ക് ചിക്കനും താല്പര്യം ഇല്ല മീനാണ് ആൾക്ക് താല്പര്യം അപ്പൊ ഞാന്ന് പാരിനിം ഫ്രണ്ട്സണ ഒന്നും വിളിക്കാൻ പറ്റില്ല കുഞ്ഞരു കുട്ടിയീണ്ട് ആറുമാസം കഴിഞ്ഞതേ
അപ്പൊ ആളന്ന് ഉറക്ക സമയം അങ്ങടു തെറ്റി വന്നു അതു കൊണ്ടൊന്നപ്പോ ഫ്രണ്ട്സുകളൊന്നും വിളിക്കാനേ പറ്റീട്ടില്ല കാര്യായിട്ട് അപ്പ മെല്ലൊന്നിർന്ന് എന്നിട്ട് വാണം വിളിക്കട്ടെ പറഞ്ഞിട്ട് മ് കുട്ട്യപ്പോ ഒറങ്ങാണ് ആഹ് അത് ശരിയാണ് ഇനി മൂന്ന് മണി ആകുമ്പോഴേക്ക് മൂത്ത കുട്ടി തിന്നേ പരിപാടി തുടങ്ങണം എന്തെങ്കിലും ചായക്ക് കടി ഏഹ് എനിക്ക് എൽ കെ ജി പോയിട്ടുണ്ട് സ്കൂള പോവാാൻ തുടങ്ങി ഉമ് അപ്പൊ പിന്നെ ആൾക്ക് ഇന്ത് ഇന്നലെ ഞാൻ അമൃതപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു ആവി വെച്ച കൊടുത്തു ഇന്ന് ഇഞ്ഞിപ്പോ അത് വാണം പറയോ അതോ വേറെ തിന്നാന ഇണ്ട് ഇവിടെ ബേക്കറി ഇനിയിപ്പ പറയാൻ പറ്റില്ല ചെലപ്പോ അമൃത പ്പൊടി വേണം പറയും
ആഹ് അമൃത പൊടി ഇണ്ടാക്കിയതു നിങ്ങള ആയിരുന്നില്ലേ
ആഹ് ചെലപ്പോ ഇനിപ്പോ അത് വേണോ പറഞ്ഞ അതിന് ആഹ് ഇനി ചെപ്പോ അത് വേണോ പറഞ്ഞ
ക്കി ന്നൊക്കെ പറയുന്ന കേട്ട് അപ്പൊ അമൃതപ്പൊടി നിങ്ങൾ എന്തൊക്കെയുണ്ടാവല്
ഞാനു അങ്ങനെട് പുട്ടുണ്ടാക്കും ആവിക്ക വെക്കും പിന്നെ ഒരു കേക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കും
കേക്ക് പോലെ നമ്മള് ബേക്കിംഗ് പൗഡർ ഒക്കെ ഇട്ടിട്ട് മു-
ആഹ് ഏഹ് അങ്ങനെ ഒന്നും അല്ല നെയ്യൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്ക പിന്നെ ഇ ഏലക്കായ ഇല്ലേ ഏലക്കായ പൊടിച്ചൊന്ന അയിന്റെ ഇടുമ്പ
ക്കെ ഉണ്ടാക്കുന്ന എനക്ക് ടെസ്റ്റ്‌
ആഹ് ഞാൻ നമ്മുടെ ഇഡ്ലി പാത്ര ത്തിന്റെ ആ ഒരു തട്ടില്ലേ ആ തട്ടില ഇണ്ടാക്ക ചെറുതായിട്ട് അല്ല ക ന്നും ഉണ്ടകില്ല എന്നാല് ആ എന്നിട്ടങ്ങനെ പ്ലേറ്റില് ആഹ് പ്ലേറ്റി ലപ്പം പോലത്തി വെള്ളത്തിലാക്കിയിട്ട് വയ്ക്കുന്നിട്ട് നല്ല ആവിക്കി വയ്ക്ക അപ്പ അതി ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം
അതല്ല നമ്മള് അത് അപ്പത്തിനൊക്കെ പാരുന്ന പോലെ മറ്റ് വെള്ളം പോലെ ആക്കിട്ടോ
പോല നല്ല വെള്ളാക്കണ്ട ഒരു മീ
ഒരു ചെറിയ കുറുക്കത്തില ആക്കിട്ട് അപ്പ എന്നിട്ട് അതെന്താ എന്നിട്ട് അയിൽ അയിൽ വേഗിക്ക
ആഹ് നമ്മള് അന്താ ഇഡ്ലി വെക്കുന്ന പോലെ വെവിക്ക
എന്നിട്ട് ഇതിക്ക് വേറെ എന്ത ട
അതില് ആഹ് തേങ്ങ തേങ്ങ കൊത്തുവാണ്ണെങ്കി ഇടാ പിന്നെ മറ്റേ ഏലക്കായ പൊടിച്ചി ഇട പിന്നെ നെയ്യും പട ഇട്ടിട്ട് വെക്കും എനക്ക് നെയ്യ് പറ്റല്ല നെയ്യൻ്റെ മണം പെട്ടെന്ന് മനസിലകും അവർക്ക് നെയ്യ് നിക്കി വേണ്ട വേണ്ട പറയൂ ആള് ഏഹ്
അമൃത പൊടി നല്ല പൊടിയന ത് നമ്മടെ വയറ്റിൽ ആയ കുട്ട്യാൾക്കൊക്കെ നല്ലതല്ലേ ഇത് അമൃതം പൊടി എവിടെ ഉണ്ട ുന്നറിയാം ഞങ്ങളുടെ നാട്ടില ഉണ്ടാക്കുന്നത് ആ ഇവിടെ ഞങ്ങള അയൽക്കൂട്ടത്തിൽ വ ചേച്ചി തുടങ്ങിയതായിരുന്നു ഏഹ് അപ്പൊ നാ ചെറുതായിട്ടൊന്നന്ന് തുടങ്ങിയതന്നെ ഇപ്പൊ ദേശീയ തലത്തിൽ പോലെ വരെ ആ അമൃതം പൂടി എത്തിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ നാളെ അയൽ കൂട്ടത്തിന് പോയപ്പോൾ അതിന്റെ പരിപാടി ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ആ ചേച്ചി ഇങ്ങനെ പ പറയുന്നുണ്ട് നമ്മൾ എല്ലാറ്റിനും മുന്നിട്ട് ഇറങ്ങണം എന്താ സ്ത്രീകളാണെന്ന് വിചാരിച്ച് വീട്ടിലിരി അടുക്കളിൽ തളച്ചടരുത് നമുക്ക് എന്താ
അത് ശരിയാണ് ഇപ്പൊക്കെ കുടുംബശ്രീയിലൊക്കെ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് വീട്ടില് എന്താ ഇത്ണ്ടാ കൃഷി ആ ഇണ്ടേ കൃഷി നടത്തൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മക്കിപ്പം ഞങ്ങള് അമ്പത് രൂപ ആയ്ചീല് അമ്പത്
ആഴ്ച്ചൽ അമ്പത് ഇപ്പൊന്ന് വെച്ചാ ആ കുടുംബശ്രീ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങ എത്ര ലോൺ എടുത്ത ആദ്യം നമ്മൾക്ക് രണ്ട് ലക്ഷം ഒരു ലക്ഷം ഒക്കെല്ല ലോൺ കിട്ടാ
ആഹ് ആദ്യല്ല അമ്പത് ഞങ്ങക്ക് ആദ്യൊക്കെ ഒരാൾക്ക് പതിനൊന്ന് വെച്ചിട്ട് കിട്ടി പത്തോ പതിനൊന്നായിര വെച്ചി കിട്ടി കിട്ടി അത് കഴിഞ്ഞിട്ട് നാപ്പപത്തഞ്ച് കിട്ടി ഇപ്പൊ ഒന്ന് കിട്ടി ഒന്ന് കിട്ടി ഏയ്‌ലെ പോയിന്ന്ന്നെ അറിയില്ല
അത് പക്ഷെ തിരിച്ചടക്കണ്ടതെ ആറു മാസത്തിനുള്ളില്
രൂപേണെ രണ്ടര കൊല്ലത്തി നേ ഉം
ആഹാ ഒരു ലക്ഷം അല്ല ഒരു ലക്ഷം അല്ല അല്ല ഒരു ലക്ഷം കൊടുക്ക യാണെങ്കിൽ നമ്മൾ രണ്ടര കൊല്ലം കൊണ്ട എടുത്തോ അടച്ചാ മതിയോ
ആഹാ അതെല്ലാ മാസം അടയ്ക്കണം ട്ടോ നാലായിരം രൂപ വെച്ചിട്ട്
അല്ല അപ്പൊ അയ്ന് പലിശ എങ്ങനെ പലിശല്ലാ നല്ല ഇവര് പറയുന്നേ
പലിശ ഇല്ലന്ന് പറയും പക്ഷെ ചില ബാങ്കില് പലിശ വാങ്ങണണ്ട് ട്ടോ
ആഹാ അതാ ഞാൻ ചോയ്ക്കുന്നേ ഇപ്പൊ ഇവിടെന്നും മറ്റ ഇവടെ നമ്മൾ ഇരുവറപ്പ ഇപ്പോ ന്നാള് അയൽക്കൂട്ടത്തിന്ന് ഇരുപതിനായിരം എടുത്തു അതിന് പലിശെ കാര്യങ്ങളോൊന്നുല്ല ആറ് മാസം
ആ അത് നമ്മടെ ഇത് ത്രിഫ്റ്റ്ന്ന് എടുക്കണത് ആഹ അങ്ങനെ എടു അങ്ങനെ ആകുമ്പോ കുഴപ്പല്ല പക്ഷെ ഞങ്ങടെ കുടുംബശ്രീ ലെ എങ്ങനെ അറിയോ
ആഹാ
ശ്രീന്ന് ഇപ്പോ നമ്മൾ അയ്യായിരം പത്തായിരം എടുത്താ കുടുംബശ്രീക്ക് പലിശ കൊടുക്കണം ബാങ്ക് പലീശ കുടുംബശ്രീ പലിശ വെറെ രണ്ട് പലിശ വേണം ആവെ അത് ആ പൈസ നമ്മൾ കുടുംബശ്രീക്ക് ആയച്ചന്നാ നമ്മുക്ക് അയ്ൽ വല്ല ആവശ്യങ്ങളും വരുല്ലോ ഏ ഇപ്പൊ കുടുംബശ്രീ വാർഷിക അങ്ങനെ ഇങ്ങനെ രണ്ട് പലിശ
പ്പെരു ലക്ഷംടുക്കണങ്കി ഒരു ലക്ഷത്തിന്
അല്ല ഒരു ലക്ഷം ഒന്ന് കൊടുക്കില്ലേ ത്രിഫ്‌റ്റ്ന്ന് എടുക്കുമ്പോ ത്രിഫ്റ്റ്ന്ന്പ്പ അഞ്ച് അയ്യായിര അയ്യായിരം
മ്പൊ നൂറ് രൂപയാ അങ്ങനെ
അഏ ഇരുന്നു ന്നൂറ്റി അമ്പത് വരും രണ്ടര മാസം കൊണ്ടാ ഞങ്ങക്ക് അടക്കേണ്ടത് ഏ
ഓ അങ്ങനെണ്ട് അതാണ് ഇരുവിനായിരം അല്ല ഞങ്ങൾ ഇവിടെ പതിനായിരത്തിന് നൂറ് രൂപ ഇരുതിനായിരത്തിന് ഇരുന്നൂറ് രൂപ മുപ്പതിനായിരത്തിന് മുന്നൂറ് രൂപ
ആഹാ അങ്ങനെയല്ല ന്നപടെട്ടോ ഇവിട അത്തൊരു പരിശ ണ്ട് പിന്നെ ബാങ്കില് ബാങ്കിലിപ്പോ നമ്മളിപ്പോ ബാങ്കിലിപ്പോ ഒരു ലക്ഷം ഇവിടുത്തെ അമ്മ അതുപോലെ ബാങ്കിൽ നിന്ന് കുടുംബശ്രീന്ന് ഒരു ലക്ഷം എടുത്ത ത്തിട്ട് പന്ത്രണ്ടും ചില്ലറിയും ബാങ്ക് പലിശ പോയി ലാസ്റ്റ് അത് താങ്ങയില്ലേ പിന്നെ എന്താ പറയാ ആഹ അതന്നെ ആഹ അങ്ങനൊക്കെ ഇപ്പന്നെ അതന്നെ ഉല്ലാസം എടുത്തപ്പോഏ പോയിന്നെ അറിയില്ല
ആഹ മാസം ദിവസൊക്കെ ഇതാറിയുമ്പോത്തിന് എത്തും എല്ലാ മാസവും ഇത് ഇങ്ങനെ അടക്കണ്ടേ
ഉം ഗോൾഡ് റൈസ് ഉണ്ടന്നോ അപ്പൊ അതൊക്കെ എടുക്ക കലോ അങ്ങനെ എടുത്തതാ
അത് ശെരിയാ ഗോൾഡ് ഒക്കെ നമുക്ക് ബാങ്കിന്ന് എടുക്കാം എന്നിട്ട് പിന്നെ ഈ കുടുംബശ്രീന്റെ ഇതിന്ന് അടച്ചാ പോരെ ഞങ്ങളവിടെ ഇതേപോലെ ആഹ് ഇത് ഇപ്പൊ ഇ ത് എല്ല ഞങ്ങള് ഇവിടെ ഇതുപോലെ എഹ് കുടുംബശ്രീയിൽ കൂടിയിട്ട് അവര് ലോൺ തിരിച്ചട കാഞ്ഞിട്ട്
ഞ്യാന്
ആക പ്രശ്നായി അവിടുന്ന് ഇങ്ങോട്ട് ലോണ് ഞങ്ങൾ ബാങ്കിൽ കൊടുക്കൽ നിർത്തി ആഹ് കാരണം അവർക്ക് വീട് തന്നെ വിൽക്കേണ്ടി വന്ന് വീട് എന്താണ് കുടുംബശ്രീ ഏഹ് എന്തൊ കടം വന്നിട്ട് പിന്നെ അവർ കുടുംബശ്രീത്തെ ഇത് തിരിച്ചടക്കോ വീട് പോകുമ്പോ അപ്പൊ പിന്നെ അതിലുള്ളവരും കുട്ങ്ങി അടച്ചവരും കുട്ങ്ങി മറ്റുള്ളൊവരെ പൈസയും കിട്ടീലാ അങ്ങനെ ബുദ്ധിമുട്ടായി പോയി
മ്മമ്‌മ്എന്താലേ ചെലവ് ഇങ്ങെനന്നെ ചെലവര് പ്രസന്റും സെക്രട്ട്റി മ്മാരന്നെ
പാസം കൊണ്ടാണ് അതിൽ ചേരുതോതാവും ചെയ്യുന്നത്
വലിയ പ്രൂഫൊന്നും കൊടുക്ക്ണൊന്നുല്ലല്ലോ ഈ ആധാർകാർഡും ഇതന്നെല്ലേ കൊടുക്കണള്ളൂ പ്രൂഫ്
എല്ലാരേം ഒപ്പും കിട്ടിയാ പോരല്ലേ നമ്മക്ക് എത്ര ലക്ഷങ്ങള് വേണെങ്കിലും കിട്ടോല്ലോ
ചെലോടെ ഒന്നര ലക്ഷം ഒക്കെ ഇടും ക്കുന്നത് ഓരോരുത്തരാക്ക. പക്ഷേ അടക്കാ പണി ഈ മഴ സമയത്ത് എലാംബുദ്ധിമുട് പിന്നെ ഈ കുഞ്ഞു കുട്ടികളുള്ളൊടൊന്നും നടക്കില്ല കാരണം ഇവറ്റൾക്ക് എപ്പഴാ സോക്കട് വെര പറയാൻ പറ്റൂല്ല
അഹ് ശെരി പ്പൊ ഒരു ഹോസ്പിറ്റല് പോവാണെങ്കിലൊക്കെ എത്ര പൈസ വണല്ലേ? ക്ഷെ ഗവൺമെന്റി പോയാ മതിയല്ലോ.
ഉം അങ്കള് അങ്ങെനെ തന്നെ കാട്ട ചെല്പ്പോ ഗവർമെന്റിൽ പോവും പിന്നെ ഇൻ
അഹ്ക്ഷെ സീരിയസ് ആ സീരിയസ് അസുഖം കാര്യങ്ങളൊക്കെ ആവുമ്പോ പ്രശ്നാ പ്പനി ഇതൊക്കെ ചെന്ന അവ്ട്ക്ക് എന്തായാലും ഓലുതാവുംഇപ്പൊ ഒരുവിതൊക്കെ നല്ലാ ആഹ് ഇപ്പൊ ഈ ഹെൽത്ത് സെന്റ്റ്കൾ നല്ലെ ഉഷാറായിട്ട് പോവ്ന്നുണ്ട് അവിടെ ചെന്ന വൈകുന്നേരം ആഹ് വൈകുന്നേരം വരെ ഇപ്പൊ, ഞങ്ങളവിടെയൊക്കെ നല്ലെ ഉഷാറാണ് ഉച്ച വരെ ഡോക്ടർണ്ടാവും ഉച്ചക്ക് ശേ ആഹ് ഇപ്പൊ ഉച്ചക്ക് ശേഷം ആഹ് മറ്റേതൊക്കെ നമ്മള് പത് പത്തേ റ്റു പന്ത്രെണ്ടല്ലേ ഇണ്ടായിഞ്ഞേ എന്നിട്ട് നമ്മള് എല്ലോജോലിയൊക്കെ ഒരുക്കിഓടി പോവെണ്ടായിരുന്നു. ഇപ്പൊ പോകുന്നേഏറ്റ് ആ ഇപ്പോ ഇപ്പോന്ന് വെച്ചാല് ഉച്ചക്ക് ശേഷം വൈകുന്നേരം വരേണ്ട്. കാരണം, ആഹ് ഉച്ച സമയത്ത് അങ്ങെനെ ആരുണ്ടാ ഉണ്ടാവുകേയില്ല. സുഖമായി സ്വസ്ഥത മായി ഇതാക്ക ആഹ് അഹ്ണ്ട് ആ നല്ലെ അതെന്തായാലും നമ് ക്ക് നല്ലെ അഭിപ്രായം തന്നെ പറെയണം ഇണ്ട് ന്ന ഇണ്ട് തന്നേ പിന്നെ രാവിലെ അതേ പോലെ നമ്മെള് എന്തിനും ടെസ്റ്റ് ഇണ്ടാവൂലെ ടെസ്റ്റ് ഒക്കെ ചെയ്താൽ അതിന്റെ റിസൾ ട്ട് കിട്ടുന്ന എല്ലാ ടെസ്റ്റ് കാര്യങ്ങളുമൊക്കെ അവിടെ ചെയ്യ്ന്നുണ്ട് ഞാൻ ഇന്നാള് പോയിട്ട് കൊറേ ഇപ്പ ഈ കാലത്തിന് ശേഷംപ്പഇന്നാള് ഇൻക്ക് മോന് വയർ വേദനേർഞ്ഞിട്ട് ജസ്റ്റ് ഒ ന്നു പോയോക്കിയതാ അപ്പൊ എന്തൊരു സൗകര്യം, ഞാൻ തന്നെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു നമ്മിള് ഇത്രെയും ആഹ് ഹോസ് പിറ്റലുകളൊക്കെ മാറിപ്പോയിരിക്ക്യുന്നല്ലോന്ന് ഓർത്തിട്ട് നമ്മക്ക് അഭിമാനം തോന്നാം ആഹ് അമ്മക്ക് അഭിമാനം തോന്നും
അങ്ങനെ വേറെന്താ പരിപാടി. ഇന്ന് ചായക്ക്യാ ചായക്കെന്താ?
ഉം ചായക്ക്ന്നല്ല ഉച്ചക്ക് റെസ്റ്റിന് ഇങ്ങനെ കെടക്കാ
അതല്ലേ ഉം ഞാൻ കെടക്കണഒരിയതിര് യാചിക്കുന്നു കെടന്ന് കഴിഞ്ഞാ പിന്നെ കുട്ടി നീറ്റ്കഴിഞ്ഞാ ഒന്നും നടക്കില്ല ഇഞ്ഞിപ്പോ മോൾക്ക് ഇതാ കൊറേ അരച് വെക്കും അങ്ങനെ അമ്മക്ക്‌ സമേയ ആഹ് ആഹ് ശെരിട്ടാ എന്നാ ഉം